ഹലോ
ആഹ് സുഖാണോ
ഓ സുഖാണേ കേൾക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ
ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
വിശേഷം നല്ല രീതിക്ക് പോകുന്നു അവിടെ എന്തോന്ന് വിശേഷം മഴയൊക്കെ ഉണ്ടോ.
നല്ല വിശേഷം സുഖമാണ് ആ മഴയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ നല്ല മഴയൊന്നുമില്ല എന്നാലും കൊഴപ്പല്ല നല്ല അത്യാവശ്യം നല്ല കാലാവസ്ഥ ആയിട്ടുണ്ട് ചൂട്ന്നൊക്കെ ഒരു മോക്ഷം കിട്ടി.
ആഹ് ആഹ്
അവിടെ എങ്ങനെയാ
ഇവിടെ അങ്ങനെ തന്നെയ രണ്ടു ദിവസം നല്ല മഴയായിരുന്നു. ഇപ്പോ ആ ഇന്ന് മഴയൊന്ന് തോർന്നിട്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു.
ആണോ ഇവിടെ ഇന്നേ ഇന്നും ഇന്നലൊക്കെയായിട്ട് ഇങ്ങനെ നല്ല മഴയില്ലെങ്കിലും ചാറ്റിലായിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് ഡ്രസ്സ് ഉണ ഉണങ്ങാനൊന്നും പറ്റാത്ത ഒരു രീതി ഉണ്ടാവുല്ലേ.
ആഹ് ആഹ്
ആഹ് ആഹ് ആ ഒരു രീതിയിൽ ഇങ്ങനെ മഴ പെയ്തൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും നല്ല ആശ്വാസമായി ഇതുവരെ കഠിനമായിട്ടുള്ള ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നല്ലോ.
ആഹ് ആഹ്
അതിന്നൊരു മോക്ഷം കിട്ടിയിട്ടുണ്ട്.
ആ ഇവിടത്തെ അവസ്ഥ അത് തന്നെ ചൂടായിട്ട് കിടക്ക ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഇപ്പൊ അതെല്ലാം മാറി നല്ലൊരു കാലാവസ്ഥ.
അതെ അതെ ഒന്ന് ഉറങ്ങാൻ ഒരു ആശ്വാസമുള്ള ഒരു കാലാവസ്ഥായി മാറി.
ആ അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത്. ഇപ്പോഴത്തെ ഒരു ഇത് നോക്കുമ്പോ നമുക്ക് പുറത്തിറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ. മഴയല്ലേ നല്ല മഴയല്ലേ
അതെ അപ്പോഴക്ക് പരാതിയായി ഡ്രസ്സ് ഒണങ്ങുന്നില്ല പുറത്തിറങ്ങാൻ പറ്റു പറ്റുന്നില്ല ആകെ ചെളിയാണ്. ആ ഒരു രീതി മനുഷ്യര് അങ്ങനെയാണല്ലോ
ഏഹ് കുട്ടിയൾക്ക് സ്കൂളും കൂടെ തുറന്നപ്പോഴത്തേക്ക് പിന്നെ മഴ ഒട്ടും ഒട്ടും ആർക്കും സഹിക്കാൻ പറ്റാത്തൊരിതായി ഇതിന് മുന്നേ നമ്മള് മഴക്ക് വേണ്ടി
പോകുന്ന സമയം അതുപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്തൊന്നും മഴ ഇല്ലാട്ടോ ഇന്ന് ഇന്നെലക്കായിട്ട് ആ ഫസ്റ്റ്ഡേ മുതലേ നല്ലൊരു കാലാവസ്ഥയാണ്. പിന്നെ മദ്രസ് പോകുന്ന സമയം ഇതൊക്കെയാണ് പിന്നെ നല്ല ഏകദേശ ഒരു ചെറി ചെറി മഴയായിട്ട് ഇങ്ങനെ ഒരു സുഖല്ലാത്ത മഴയിൽ ഇങ്ങനെ നിൽക്കുന്നത്.
ആഹ് ആഹ്
മോന് നേരത്തെ മദ്രസ് പോകും ഒരു അഞ്ചേ നാപ്പത്തിയഞ്ച് ഒക്കെ ആവുന്ന സമയത്ത് മദ്രസിൽ പോകും
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പഴാണ് മഴയുള്ളൂ ഇന്നാലും നല്ല മഴയൊന്നുല്ല ചെറിയ ചാറ്റല് മാത്രം
ആഹ് ആഹ് ഇവിടാ മിനിഞ്ഞാന്ന് നല്ല മഴയായിരുന്നു സ്കൂള്ല് ഉം മോള് പോണ സമയത്ത് നല്ല മഴയായിരുന്നു പോവാൻ പോലും പറ്റാത്ത അത്രയും മഴയായിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു ആഹ് ആഹ്. പിന്നെ ഇന്ന് നല്ല കാലാവസ്ഥയാണ് മഴയൊന്നുല്ല ന്ന വലൃയ വെയിലുല്ല. മഴയില്ല, നല്ലൊരു കാലാവസ്ഥ.
ഓ, ഇവിടെ ഉച്ചയ്ക്കെഷം ഞെ മഴയില്ലാ, ന്നാലും ഇങ്ങെനെരു മൂടലായിട്ട് ഇങ്ങനെ നിക് ക്കണ് വെയിലൊന്നുല്ലാ. ഡ്രസെന്നും ഒണങ്ങാള്ള വെയിലോ കാര്യങ്ങളോ ഒന്നുല്ലാ.
ആഹ് ആഹ് എങ്ങനെ, കുട്ടി എങ്ങനെണ്. ആഹ് ചായ കുടിച്ച്. കുട്ടി എങ്ങനെ, ബെസ്സിലാ പോകുന്നെ സ്കൂളിലേക്ക് അതെ
ആഹ് സ്കൂൾ ബസ്സിലാണ് സ്കൂൾ ബസ്സിലാണ്.
ആഹ്, ആഹ് ഇപ്പം. പൊതുഗതാഗതം ആരും ഉപയോഗിക്കുന്നില്ല ല്ലേ.
ഇല്ല, ല്ല ല്ലാ പ്പൊ എല്ലാരും സ്കൂളു ഏ... സ്കൂ ഒന്നെങ്കി സ്കൂൾല് സ്കൂൾ ബസ്സായിട്ട് അല്ലെങ്കിൽ ഫ്രൈവറ്റ് ക്രൂയിസറോ, ഓട്ടോ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടല്ലെ സ്കൂൾല് പോകുന്നത്.
അതാണിപ്പം സ്ത്രീകൾക്ക് ഇപ്പം കെ. എസ്. ആർ. ടി. സി. ഒക്കെ സൗജന്യ യാത്രയാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. പ്പ പിന്നെ ആരും അങ്ങനെ നമ്മളെ തില് അങ്ങനെ ആരും അങ്ങനെ ഉപയോഗിക്കുന്നേരില്ലപ്പം. പ്പ മിക്കള്ളോരും സ്വന്തം വാഹനങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ് പോക്ക്.
അതെ
ഉം
സൗജന്യ കെ. എസ്. ആർ. ടി. സി. യാത്രയും കൂടെ വന്നാല് കോളേജ് പഠിക്കുന്നവർക്കും ഏഴാ ജോബിനൊക്കെ പോകുന്നവർക്കും വലിയൊരാശ്വാസായിരിക്കും.
ഉം, അതാണ് ഓഫീസി, ഓഫീസീ പോണേർക്ക് ആ ടൈമിനൊക്കെണെങ്കി അവർക്ക് നല്ലൊര്തായിരിക്കും.
ആഹ്, അതെ, അതെ, നി ക്കെ. എസ്. ആർ. ടി. സി. ആകും ഇപ്പഴാണ് എല്ലാട്ത്ത്ക്കും റൂട്ട് ണ്ടാവില്ലല്ലോ അങ്ങനെരു പ്രശ്നം വരുന്നുണ്ട്. നമ്മളെ ഈ ഏരിയെലെന്നും കൂടുതലായിട്ട് വരുന്നില്ല.
ഉം
മലപ്പുറം റ്റു മഞ്ചേരി, മഞ്ചേരി, കോട്ടക്കല് റ്റൂ തിരൂര്, കോഴിക്കോട്, അങ്ങനെ ച്ച് ലോങ്ങായിട്ട് വരുന്നതേള്ളൂ. നമ്മടെ ഈ ഏരൃല് ഒന്നും അങ്ങനെ ഇല്ല.
ഓ ആഹ് നമ്മളെ ഈ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കെ. എസ്. ആർ. ടി. സി. യെക്കാളും കൂടുതല് പ്രൈവറ്റ് ബസ്സുകൾ തന്നെയാണ് ഉള്ളത്.
അതെ
ഉം കൊറെ പേർക്ക് നല്ല ആശ്വാസാവും എന്നാ ഓർഡിനറി ബസ്സുകളിലും ചെറിയ ദൂര ബസുകളിലൊക്കെ ഇതെ ഒള്ളെന്നാണ് ഇപ്പ പറയുന്നത് അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് വന്ന് കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തൊള്ളു
അതെ അതെ എത്രയോ ട്രോളുകളാണറിയോ അതിനെ കുറിച്ച് എറങ്ങിയിട്ടുള്ളത് ഷോട്സ് ആണെങ്കിലും സ്റ്റോറീസ് ആണെങ്കിലും
ഉം ഉം ചെലപ്പോ അത് എനിക്ക് തോന്നുന്ന് നല്ല രീതിക്ക് വിജയം ആയിരിക്കും അല്ലെങ്കി അത് വല്യ ഫ്ലോപ്പായിരിക്കുന്നാ തോന്നുന്ന് കാരണം കെ. എസ്. ആർ. ടി. സി. ന്നെ നല്ല നഷ് ട്ടത്തിലേക്ക് പോകുന്നാ പറയുന്നേ
അതെ അതെ അതെ തീർച്ച ആയിട്ടും അങ്ങനെ വെരും കാരണം എന്താച്ചാല് ഈ എണ്ണടിക്കാന്നുള്ളതും എല്ലാം കാരണം സർക്കാറെന്നെ ഇപ്പൊ ആകെ കടത്തിൽ കിടക്കുന്നൊരു സമയാണ്
ആഹ് അതാണ് അതുവല്ല കെ എസ് ആർ ടി സി യെ സ്ത്രീകൾക്കല്ലേ സൗജന്യം കൊടുക്ക ക്കുന്ന ആഹ്
അതെ പക്ഷെ അതെക്കെ ഓരോ കാറ്റഗറി കാര്യങ്ങളെക്കെ നോക്കി ട്ടേ ഇണ്ടാവുള്ളൂ കാരണം എല്ലാ സ്ത്രീകൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും കൊടുക്ക പറഞ്ഞാല് പോസിബിള് ആവൂലാ അതിനൊക്കെ അതിന്റേതായ മാനദണ്ഡങ്ങള് ഇണ്ടാകും
ഇണ്ടാവും വും അല്ലാതെ കൊടുത്താ അത് എന്തായാലും വിജയിക്കാൻ പോന്നില്ലല്ലോ
ഇല്ലല്ല അതെ അതെ ഇപ്പൊ ബി പി എല്ല് ആഹ് കാഡ് അങ്ങനെയൊക്കെ നോക്കിട്ടൊക്കെ ആയിരിക്കും കാഡടിസ്ഥാനത്തില് അതിന്റേതായ മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം തന്നെ ആയിരിക്കും അങ്ങനൊരു കാര്യം റെഡി ആവുള്ളൂ കാരണം എന്താ വെച്ചാല് എല്ലാ ഈ ലോക ത്തെ എല്ലാർക്കും കെ എസ് ആർ ടി സി ന് കേരളത്തിന് മൊത്തം സ്ത്രീകൾക്കും അതേപോലെ ഏഹ് കോളജ് വിദ്യാർത്ഥികൾക്കും കൊടുക്കാറഞ്ഞാൽ അത് പോസിബിളാവുന്നൊരു കാര്യം ആവൂല
ഉം ഉം എന്റെ ഒരു അഭിപ്രായത്തില് എല്ലാർക്കും കൊടുക്കേണ്ട ആവശ്യം ഇല്ല ഒരേ മാന ദണ്ഡങ്ങൾ വെച്ച് അവർ ആഹ് അർഹതയൊള്ളോർക്ക് മാത്രം കൊടുക്ക അതാണ് ഏറ്റവും നല്ലത്
അതെ അതെ ശരിയാണ്. അ അങ്ങനെ തന്നെ സാധിക്കൊള്ളൂ കാരണം എന്താ വെച്ചാല് ഇത്രേയും ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്തെ നമുക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയൂലല്ലോ
ഉം ഉം
അർഹതപ്പെട്ടവരിക്ക് കിട്ടാ എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം
ഉം ഉം അതും പോരാഞ്ഞിട്ട് നമ്മുടെ ഏഹ് ഈ നാട്ടില് ഏറ്റവും കൂടുതല് സ്ത്രീകളെല്ലേ കെ എസ് ആർ ടി സി യെ ആശ്രയിക്കുന്നത് അപ്പൊ പിന്നൊ ഈ സ്ത്രീകൾക്ക് തന്നെ സൗജന്യം കൊടുക്കുമ്പോ അവർക്കൊള്ള വരുമാനം ഫുള്ള് നഷ്ടപ്പെടുകയല്ലേ കെ സ് ആർ ടി സി അപ്പോ അവരെ മെയിന്റെനൻസ് കാര്യങ്ങളൊന്നും നടക്കാതെ വെരും
അതെ അതെ അതെ
ഉം അപ്പൊ പിന്നെ കെ എസ് ആർ ടി സി വല്യ നഷ്ടത്തിലേക്ക് പോകുമ്പം നമ്മളെ രാജ്യത്തിന് നമ്മെളെ സംസ്ഥ ആ സ്ഥാനത്തെ അത് വല്യ രീ
ബാധിക്കും ചെയ്യും. അതെ അപ്പഴും നമ്മെക്ക ക്കണേ നമ്മെളെ നികുതിയും കാര്യങ്ങളും. ഏഹ്. ടാക്സ് കാര്യങ്ങള്. ജി എസ് ടി ഒക്കെ വർധിക്കും.
ഉം
എല്ലാം എല്ലാരെയും ബാധിക്കും.
അതെ
അതെ
അതേപോലെന്നെ സാമ്പത്തിക പ്രസി പ്രതിസന്ധി വെരുമ്പം അത്. സാധാരണക്കാരെ നല്ല രീതിക്ക് ബാധിക്കും.
അതെ
ഉം. അപ്പൊ അവരെന്തെങ്കില്വക്കെ അതിന് വേണ്ടി ചെയ്തിട്ടുണ്ടാവണം. മെയ് പതിനെഞ്ചാംതി തൊ ട്ടല്ലെ അത് തൊടങ്ങുന്നല്ലേ പറയുന്ന്.
അതെ അതെ അങ്ങനെയാ പറയുന്നത്.
ഉം. ഉം. പിന്നെ വെച്ചേന്.
ഞാനറിയ പഎന്താകും ഫ്ലോപ്പാവോ സക്സസാവോ. എന്നുള്ളതൊക്കെ
ഉം ഉം
ഓ പരീക്ഷക്ക് വിജയിച്ചെങ്കിൽ തന്നെ പറയാൻ പറ്റൊള്ളു. അതെ അതെ അതല്ലാതെപോ ഒരു തീരുമാനം എടുക്കാൻ കഴിയൂല. എങ്ങനാവും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റൂലല്ലോ.
ഉം. ഉം. ഉം. അതാണ്. എന്നാലും അത് നട കൊണ്ടോരുന്നത് നല്ലതാണ്. കാര്ണം കൊറച്ച് കൊറച്ച് സംസ്ഥാനങ്ങളിലൊക്കെ അത് ചെയ്യുന്നുണ്ട്.
അതെ അതെ. കൊണ്ടുവരുന്നത് നല്ല കാര്യാണ്.
ഉം ഉം
ഡെയിലി പോകുന്നവർക്കും. അതെ അതെ. അതെ അതെ. ഈ തുച്ഛം ശമ്പളത്തിന് ജോലിയെടുക്കുന്ന ലേഡീസിനൊക്കെ നല്ലൊരു ഉപകാരപ്പെടും. കാരണന്താച്ചാല് ഒരു വല്യെരു എമൗണ്ട് യാത്ര ക്കെന്നെ അവര്ക്ക് ചെലവ് വെരുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് വരുമ്പോ അത് വല്യാെരു ആശ് ശ്വാസ് തന്നെ ആണ്.
അതാണ് ആതാ ശമ്പളം കിട്ടിക്കഴിഞ്ഞാല് അത് ഈ യാത്രയ്ക്ക് വേണ്ടി തന്നെ ഫുള്ള് ചെലവാക്കുന്നവർ പോലൂണ്ട്. തുച്ഛമായ ശമ്പളം കിട്ട്
ആഹ് അതെ. അതെ അതെ അതാ ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാല്. വെല്യെരു എമൗണ്ട് ഇപ്പോ നമുക്ക് ബസ് ഫെയറ് കാര്യങ്ങളായിട്ടെന്നെ വരുന്ന്ണ്ട്. തെ മിനിമം ചാർജെന്നെ ഇപ്പൊ നമുക്കൊരു ചെറിയ ഒരു ചെറിയ ദൂരം പോകണെങ്കിതന്നെ മിനിമം ചാർജ് പതിമ്പ് പതിമൂന്ന് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂബൊക്കെ നമുക്ക് ചിലവാവുന്നുണ്ട്.
ഉം അതെ
പിന്നെ ബാലൻസ് തരാനില്ലാത്തൊരു സിറ്റുവേഷനും കൂടെ വരുന്ന സമയത്ത്. നമുക്ക് വൻ നഷ്ടാണ് കാരണം എന്താച്ചാൽ പോകും രണ്ടോ രൂപേ പോകുന്നുള്ളു ഹ് സ്ഥിരമായിട്ട് പോകുന്ന ഒരു സാഹചര്യം വരുമ്പോ അവര് പറയും പേ ചില്ലറയില്ല പക്ഷെ അത് നമ്മള് അങ്ങോട്ടൊരുരൂപ കൊട് ടുക്കാനുണ്ട്എന്നുണ്ടെങ്കില് അവര് നൂറ് രൂപ വരെ ചില്ലറാക്കിയിട്ടോ ബാക്കി തൊണ്ണൂറ്റിഒമ്പത് രൂപ എട് അവരെടുത്തിട്ട് തരും അപ്പൊ അങ്ങനത്തെക്കെ ഒരു സാഹചര്യങ്ങള് വരുന്ന സമയത്ത് ഒരു വെലിയൊരു ഉപകാരാണ് എങ്കിലും അർഹതപ്പെട്ടവർക്ക് കിട്ടണം അത്രഉള്ളൂ ഹലോ ഹലോ